ലോ ആഹ് സുഖയിട്ടിരിക്കുന്നു ഞാനിപ്പം
വർ വർക്കിലാണോ
ആഹ് ആണ് ആഹ് പറഞ്ഞോ എന്നാ എടുക്കുന്നു കുക്കിംഗ്‌ ആണോ
ഇല്ലില്ല ഫുഡ് കഴിച്ചില്ലേ
ആഹ് ഞാൻ കഴിച്ചു ആ ഉണ്ട് ഉണ്ട് വർക്ക് യ്യുന്നുണ്ട്
ആ എ എന്താണ്
അക്കൗണ്ടന്റ് ആയിട്ട്
ആ അടുത്ത് ന്നെ ആവും ല്ലേ
ആ അതെ അതെ ആ ആ ഫുഡ്‌ കൊണ്ടുരും രാവിലെ കുഞ്ഞിനെവിടാ ണോല്ലോ ആ ടൈമില് എല്ലാം റെഡി യാവും
ആഹ് ആ മക്കളൊക്കെ സ് സ്കൂൾ പറഞ്ഞയച്ചിട്ട്ല്ലേ
ആഹ് കുഞ്ഞിനെ സ്കൂൾ ബസ് കേറ്റി വിട്ടിട്ട്
ആ ഏ ഒറ്റ മോൻ. ഇല്ലില്ല ചെയ്തിരുന്നെ മക്കളൊക്കെ ആയേനു ശേഷ തും പോയിട്ടില്ല ടീച്ചറായിട്ട് ഉം
ആഹ്
ആ പ്രൈവറ്റ് ആയിട്ട്ന്നെ അഞ് ഒന്ന് അഞ്ചാം ക്ലാസ്സിലാണ് മറ്റേ രണ്ടിലാണ് പിന്നെ ഒന്ന് ചെറുത് ബാലവാടി പോവ്ന്ന്ണ്ട് ഇയാൾക്ക് റ്റു മോനാ
ആ ഒരു മോനേ ഉള്ളൂ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു പ്പ ആള് രാവിലെ ആ അതെ അതെ നല്ലൊരു ബഹളം കഴിഞ്ഞ ക്കെയാ പോകുന്നത് ആ ഹസ്ബന്ഡ് ദുബായിലെ
ആ ആ ആ പിന്നെ വീട്ടില്
വീട്ടില് അമ്മയുണ്ട് അച്ഛനുണ്ട്
ഉം ഉം ഉ ആളുണ്ട് ഉ ആരാ ഫസ്റ്റ് എത്ത ഇയാളോ മോനോ ആരാ ഫസ്റ്റ് എത്ത ആഹ
അതിനെ അമ്മ വിളിച്ചോളു അവനെ നമ്മടെുടെ വീടിനടുത്ത് തന്നെ ബസ് സ്റ്റോപ്പ് ഒരു
കുക്കിങ്ങ കുക്കിംഗ് ഒക്കെങ്ങ അറിയോ
കുക്കിംഗ് ആഹ അത്യാവശ്യം ഇപ്പ ചെയ്യും നമ്മടെ കൂടെ നിന്നെല്ലാം പഠിച്ചിട്ടുണ്ട്
ആ എത്ര ഇയറായി കല്യാണട്ട്
ആഹ ഏഴ് വർഷം കഴിഞ്ഞ്
ഏഴ് വർഷല്ലേ
അത് കൊണ്ട് അത്യാവശംൂറൊക്കെ പഠിച്ചു
ഇനി മോന് സെക്കൻഡ് സ്റ്റാൻഡേർഡ് ആകുമ്പോ ഏഴു വയസ്സായിട്ടില്ലേ മോന്ന്
ആഹ് അവനിപ്പോ രണ്ടാം ക്ലാസ്സില് ആ ഇനി എട്ട് വർഷാണ് ആ വെഡ്ഡിംഗ് അന്നിവേഴ്സറി ഇനിയത്തത്
ഉം ഉം
പിന്നെ എന്നാ ഉണ്ട് മഴയൊക്കെ ആ ഇന്നിവിടെ വെയിയില് തെളഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാാനിവിടെ ന്നിട്ട് അമ്മേനെ വിളിച്ചച്ച് പറയമായിരുന്നു ഒന്ന് തുണിയൊക്കെന്ന് ഇടേക്കണം മഴ പെയൂന്ന് വിചാരിച്ചേ അടുത്ത താഴെന്നായിട്ടാ പോ- അ വുന്നത് അല്ലങ്കിൽ നമുക്ക് റൂഫൊ ക്കെ ഉണ്ടെങ്കിൽ ഏ ആഹ ഉണ്ടോ അവിടെ ചെയ്തിട്ടു ണ്ടോ
ഇല്ല ഞാന് കോഴി ക്കൂട്ടിലായിട്ട് ഇവ നെ അഡ്ജസ്റ്റ് ചെയ്തിട്ടി ടും
അ ത ആ ആാ ഞാനൻ കുഞ്ഞിന്റെറെ ഒൊക്കെയണള്ളത് നമുക്ക് ഒ ണ
ആഹ ആ മിഷീനിലി ട്ട് നന ക്കും ആ വെയില് കാണുമ്പോൾ എടുക്കും ഉ ഉ
മെഷൻ പിന്നെ വാഷ് ചെയ്തിട്ട് പിഴിഞ്ഞു തന്നെ ഇടണം
ഉ ഉ ഉ ഇനീ വൈന്നേരം അഞ്ചരആവോ മടങ്ങുമ്പോ
എക്ക് ആ ചെന്നിട്ടപ്പോത്തെനും സ്നാക്സ് വല്ലോം കാണുമായിരിക്കും അമ്മ എന്തായാലും കുഞ്ഞ് വരുന്ന സമയത്ത് എന്തേലും ഒണ്ടാക്കും ആ പിന്നെ ചായ ഞാൻ പിന്നെ ചെന്നിട്ട് വെക്കും
ഉം ഉം അമ്മ ഹസ്ബന്റെ അമ്മയാവും ഹസ്ബന്റ് ആ ഉം ഉം വീട്ടില് പോവലില്ലേ ആ ആ വീട്ടില് പോവലില്ലേ
ഞാൻ എന്റെ വീട് ഇവിടെ ഞാൻ വർക്ക് ചെയ്യുന്നേന്റെ അടുത്ത് തന്നെയാണ് ആ അപ്പം അങ്ങോട്ട് എനിക്കിടക്ക് കയറാം
ഏ ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നില്ല
ഇല്ല ഫുഡ്കഴിക്കാൻ ‌ എന്ന് പോവ് ല്ല കൊണ്ടുവരോല്ലോ ഞാൻ അവിടുന്ന് തന്നെ കൊണ്ടു പോരും എന്റെ ലഞ്ച് ബ്രേക്ക് ആയിരുന്നു കഴിഞ്ഞ് ഞാൻ വന്നേ ഉള്ള്
ആ വേണന്നിണ്ടെങ്കി വീട്ടുകാരക്കെ ഒന്ന് പോയി കാണാം അല്ലെ
ആ അതെ അതെ പോയ് കാണാം ആ ഇയാള് വർക്ക് ചെയ്യാന്നോ ക്കുന്നുണ്ടോ ജോബ് നോക്കുന്നുണ്ടോ ഇനി അതോ
ഈ ചെറിയ മോനാണേ മൂന്ന് വയസ് ട്ടായിട്ടുള്ളൂ പിന്ന ഇപ്പോ ഇപ്പ നടക്കൂല ആ ബാലവാടി ഇവിടെ എടുത്താണ് സ്കൂളുകളൊക്കെ അടുത്തന്നേ ഉം
സ്നാക്സ് ഒക്കെ റെഡിയാക്
ആ
വരുഎല്ലാരും നാലുമണിയൊക്കെ ആവുമ്പോം
ആ നാല് നാലരൊക്കെ എന്തരട്ടു
ഓഹോ പിന്നെ അമ്മ അച്ഛനൊക്കെ ഒണ്ടോ കുട
ഇല്ല ഞങ്ങള് ഒറ്റയ്ക്ക് സെപ്പറേറ്റ് വീട്ട് വച്ച് ഞങ്ങൾ അങ്ങനെയായിരുന്ന് ഉം പിന്നെ എന്തിലൊക്കെയാ ഹോബീസ് വർക്ക് കഴിഞ്ഞിട്ട് ഫ്രീ ടൈം ഒന്നും ഉണ്ടാവൂല്ലാല്ലേ
ആ മോന്റെ പുറകെ ആയിരിക്കും പിന്നെ കുറച്ച് ടൈം പിന്നെ ആ റൂമൊക്കെ ഒന്ന് അടുക്കി ഒതുക്കും എത്തണം വന്ന് കഴിഞ്ഞ് പുള്ളി കളിച്ചു കഴിഞ്ഞ സാധനങ്ങളൊക്കെ
ആ ആ
ഉം അതെന്നോട് ചെയ്യാൻ പറയാം അതല്ല ഇവിടെ ഇല്ലല്ല ഇവിടെ ഒക്കെയാണ് സ്‌ട്രെസ്സൊന്നും ഇല്ല ഇപ്പൊ ഒരു ഓ അഞ്ച് ആറ് വർഷത്തോളായിട്ട് ഇവിടെ തന്നെയാവർക്ക് ക്കെയുന്നത് ഹോൾസെയിൽ ഷോ ഷോപ്പിലകൗണ്ടന്റായിട്ട് ഏ ആ ഞാൻ വല്ലാട്ടില്ല മോർണിംഗിലൊക്കെ ഒരു വർഷായി ഉം രണ്ടുഓക്കെയാണ് രാവിലെ കുഞ്ഞിന് രാവിലെ കുഞ്ഞിന് ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കടലയും
ആഹ്
പിന്നെ അവന് ചോറിന് ഫിഷ് ഫ്രൈ ഉണ്ടായിരുന്നു
ആഹ് കൊണ്ട വരാൻ പറ്റുവോ സ്കൂളിലേക്ക് കൊണ്ട പോരാൻ പറ്റുവോ
ആഹ് അവനെ കൊണ്ടാൻ പറ്റു അവിടെ കുഴപ്പൊ
ടെന്നും സ്കൂളിലേക്ക് ഉം നിങ്ങൾ കൊടുത്തു വിടുകയാണെന്നുണ്ടെങ്കിൽ വലിയ ടിഫിനക്കുവോ എല്ലാർക്കും കൊടുക്കാന്ന്റിയും കൊറച്ചായിട്ട് കൊടുത്ത്വിടരുത് മക്കൾക്കറെ
ഓഹോ ഞാനിങ്ങനെ അവൻ കൂടെ ഒക്ക പിള്ളരണ്ടങ്കിൽ കൊടുക്കുന്ന രീതി തിലാണ് കൊ ത്തുവിടത്തുള്ളൂ നോണ്വേജൊക്കെ കൊടുക്കുവാണല്ലേ കുഞ്ഞുങ്ങളല്ലേ കൊടുത്തോളൂ അവൻ പിന്നെ അവരുടെ സ്കൂളിൽ കഞ്ഞി ഇണ്ട് പക്ഷേ ഇവന് വീട്ടിന്ന് കൊണ്ടോണംന്ന് നിർബന്ധ അല്ലെങ്കിൽ ഞാൻ അവിടുന്ന് കഴിക്കാൻ പറയേ ഉള്ളൂ
ഹാ ഹാ ആഹ്
കൊറച്ചു കുട്ടിയേള് മാത്രം പിൻ കൊണ്ടരണോന്ന്
ഹാ ഹാ ആഹ് ഉം ഇപ്പൊ പണ്ടത്തെ പോലെല്ല എല്ലാം ഇണ്ട് ഉം പണി ഉം പിന്നെ എന്തുണ്ട് ഹോ ഹോ ഭക്ഷണായ്ക്ക്
അഹ് ഹ
ഉം
എന്നാ ബാക്കി പണിയിലേക്ക് പോക്കൊ തുണിയൊക്കെ ഒണക്കാനുണ്ട്
ആ തുണിയിലേക്ക് കൊറച്ചിട്ടിട്ട്ണ്ട് വെയില്ണ്ട്
മൂ മൂ
ആ അത് ചിക്കിയിടണ്ട് എടക്ക് ഇങ്ങനെ മഴ ചാറ്ന്നുടൊന്ന് നോക്കിട്ട് മഴ ചാറ്ന്നുണ്ടോ നോക്ക്
എനിക്കോന്ന് ഇന്ന് ഇപ്പൊ നമ്മള്ടെ തുണിയിന്ന് ഒണക്കി കഴിഞ്ഞൊടനെ മിക്കാറും ഉച്ച കയ്യുമ്പൊ പെയ്യു ആയിരിക്ക ഈ മഴ
അയിനി ഇതുവരെ ചെറിയൊരു ചാറ്റൽ മഴ ഇണ്ടായിരുന്നു ഇപ്പൊ ഈ ടൈമിലാണ് വെയില് ഇള്ളത്
ആ അവിടെ ഇത്ര നേരായിട്ട് പൊടിമഴ പോലും ഇല്ലാ
ഉം ഇന്നലെ രണ്ടൂസം ഫുള്ളായിട്ട് വെയില് കിട്ടി
ഇല്ല നമുക്ക് മഴയായിരുന്നു
ഏ ഞങ്ങ്ക്ക് ഇന്നലെയും മിഞ്ഞാന്നും നല്ല ചൂട് ഇതില് വെയിലട്ടി ഇന്ന് ചെറിയൊരു ചാറ്റ് ഉം ഉം ഉം മ്
പിന്നെ
പിന്നെ എങ്ങനെയാണ്
പിൻ ആ പഠിക്കാൻ ആദ്യം വഴ ക്കിടും ഇരിക്കാനായിട്ട്
ആ ആ സ്കോറെയ്യോ മാർക്കൊക്കെ നല്ല ആ ആ ആ ആ ആ
തൊടങ്ങിയ പിന്നെ വഴ കരിക്കും
ഓഹോ എത്രായി ഹസ്ബൻഡ് നാട്ടില് വന്നിട്ട്
വൺ ഇയർ കഴിഞ്ഞു പോയിട്ടിപ്പം വൺ ഇയർ കഴിഞ്ഞു
അധികം നിക്കോ
ആഹ് ഇല്ല അത് ഉം യുദ്ധത്തിന്റെതൊക്കെ ആയതു കൊണ്ടാണ് വരാഞ്ഞത് അല്ലെ ഇപ്പ ഒന്ന് വരേണ്ടതാണ് ഇല്ലല്ല അങ്ങോട്ടും നിങ്ങൾ പോയിട്ടില്ല ഇല്ല അങ്ങനെ ജോലി ഇല്ല പോവാൻ അങ്ങനെ ഞാൻ ആദ്യം നാലോ രുന്നു പിന്നെ ചേട്ടൻ പറഞ്ഞു ഇവൻ കുഞ് സമ്മതിക്കത്തില്ല
അവിടെയക്കെേ ചേർത്ത് ഇയാളെ വർക്ക് ചെയ്യല്ലേ ഒരുമിച്ചൊക്കെ എങ്ങനെങ്ങനെങ്ങനെ കഴിഞ്ഞ് പോവാ
ആ അങ്ങനെ പോണൊക്കെ ആഗ്രഹിച്ചായിരുന്നു ഇവനെ കുഞ്ഞിനെ ഫസ്റ്റ് കൊണ്ടൻ പറ്റ പറ്റത്തൊണ്ട് എനിക്ക് സങ്കടത്തില ആയതുകൊണ്ട് പിന്നെ ആ തീരുമാനങ്ങള
ആ സാഹചര്യങ്ങള്
ഞാനീപ്പ സമയമുണ്ടല്ലോ എന്ന് വിചാരിക്കുന്നു
ആ ആ ആ
പറഞ്ഞാലൂ ആ അമ്മ ഓക്കെ പോക്കൊന്ന് പറയുമ്പം
ആ ആ വരാനായോ ഹസ്ബൻഡ് വരാനായോ
ഞാൻ ചേട്ടൻ വരണമന്ന് വിചാരിച്ചതാണ് ഇനി ചിലപ്പം ആ സെപ് പ്റ്റംബറിലെ വന്നേക്കും
ആ ആ ഉം വീട്ടില് ആ വീട്ടില എങ്ങനെയാ കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ടോ
ഓ ഞാനങ്ങനെ കൃഷിയട് ഇൻട്രസ്റ്റ് ഉള്ള ആളല്ല പിന്നെ അമ്മ ഇങ്ങനെ ആ അമ്മ അമ്മ ചെയ്യും അത്യാവശ്യം നമ്മുക്ക് ചീര ആ മറ്റേ ചുമല ചീര അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അത്യാവശ്യ ചെയ്യുമ്പോ
ആ
പപ്പായ അങ്ങനെയൊക്കെ നമുക്ക് പ്രേ പെട്ടെന്ന് ഒരുവശ്യത്തിന് കറി വെക്കാനുള്ള ചുറ്റുപാടലും ചെയ്തിട്ടുണ്ട് എന്തെങ്കിലല്ലങ്ക പണിയന്ന് എളുപ്പമാക്കാൻ
ഉം ഉം ഉം ഞാനും ചെറിയ രീതിയിലൊക്കെ വഴുതനങ്ങ മുളക് തൈ അങ്ങ തെക്കേ വേപ്പിലോ പിടിച്ചിട്ടില്ല വേ ഇലാണ്
ആഹ് വേപ്പിലയുടെ ആരംഭ നമ്മുക്ക് ചുറ്റുമുണ്ട് നമ്മുടെ ഏരിയയിൽ തന്നെ ഉണ്ട് കുറേ ഇപ്പ നമ്മുക്കല്ലെങ്കി അപ്പുറത്തെ വിടുന്നാളും മ
ഇല്ല ഇവിടെ ഇണ്ട് പക്ഷെ ഞങ്ങൾക്ക് ഉണ്ടാക്കി ചെയ്തുണ്ടാവുന്നില്ല
അത് ചില ഏരിയയിലാ തോന്നും എല്ലായിടത്തും അങ്ങനെ വ
നല്ല രീതിൽ വളം എല്ലാ ഇട്ടെടുത്താലും ഒരു ഉഷാറിട്ടില്ല തയ്യൊന്ന്കട്ടിങ്ങാന വെച്ച് ചേരില്ല ഉം ഉം
പിന്നെ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? ഡെമ്ബ്രറി ആയിട്ടായിരുന്നോ? അതോ? പെർമന
ആ പ്രൈവറ്റ് ആയിട്ടല്ലേ? അപ്പൊ ഇംഗ്ലീഷ് മീഡിയം ടീച്ചർ ആയിട്ടായിരുന്നേ ആ അവിടെ തന്നെ ആയിരുന്നു. അപ്പൊ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ആകുമ്പോൾ ആ ട്രാവലിങ് ചർ ഇതുണ്ട്
ആ ആ ഞാന ഒന്നനിപ്പൊ ഒരു ടു വീലർ എടുക്കണം വിചാരി
മെയിലി പോവാതിരിക്കുന്നത് എങ്ങനെയാ നമ്മൾ മക്കള ഒരാളെ ഏൽപ്പിച്ച് പോകുമ്പോഴ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെയാ നമ്മള് വരുമ്പോഴേക്കും അവര് വരുമ്പോഴേക്കും നമ്മളെത്തില്ല പിന്നെ മറ്റുള്ളവർകൊരു ബുദ്ധിമുട്ട് വേണ്ട വച്ചിട്ട് ആ മറ്റുള്ളോർക്കൊരു ബു ദ്ധിമട്ടണ്ടാന്ന് വച്ചിട്ട് ടും നമ്മളെ ഇഷ് റ്റങ്ങളെ മാറ്റിയിട്ടാലും വേണ്ടില്ല
ചിട്ട് വീട്ടിൽ ആള് എല്ലാം നമുക്ക് എൽപ്പിച്ചിട്ട് സമാധാനായിട്ട് പോയിട്ട് വരാ ആതെ
കുറച്ച കഴിഞ്ഞ അവരായിട്ട് അവരെ കാര്യങ്ങൾ ചെയ്യുമ്പഴേ
അതെ അതെ ഈ സാറ്റർഡേ സൺഡേ ഒക്കെ ആകുമ്പതിന് ഞാന് കുഞ്ഞിനെ എന്റെ വീലോട്ട്കൊണ്ടു പോകും
ആ ആ
രണ്ട് ദിവസം
അ ആ ആ എല്ലാ ദിവസവും ആ സാറ്റർഡേ ഉണ്ടാവുമല്ലോ അല്ലെ സൺഡേ വർക്കിംഗാ
ഇല്ല സാറ്റർഡേ വർക്കിങ്ങ സൺഡേ മാത്രേള്ളൂ നിക്ക് ലീവ് ഉള്ളള്ള പിന്നെ എടുക്കാ ഞാൻ ഇപ്പൊ ഈ മന്ത് ടു ഡേയ്സ് എടുത്തിട്ടുണ്ട് ലീവ് ഉം തടുകുന്നില്ല ഞാന അങ്ങനെ എമർജൻസി ആയിട്ട് എനിക്ക് വല്ല സിക്കായിട്ട് വല്ല ഉണ്ടെങ്കിൽ മാത്രം
ഓ ഓ ഉം എന്നാ ശരി പിന്നെ വിളിക്ക ഓക്കെ താങ്ക്സ്